ആഹ പറഞ്ഞോ. പിന്നെന്തൊക്കാണ് ആഹ് കേക്കുന്നില്ലാ ഞാനേ കൊറച്ച് തിരക്കിലായിനു.
ചോറ് കഴിചില്ല ചോറ് വെക്കണം. ഉം ചോറ് കഴിക്കണം ചോറ് കഴിച്ചില്ല പിന്നാ എന്തായി നിന്റെ ഇക്കാക്ക അങ്ങനെ ഏ ഹ ഹ എന്തായി രാത്രി രാത്രി എന്ത ചെയ്യും ഉറങ്ങിയില്ലേ ഇനോ?
ഓ രാത്രി ഉറങ്ങാഞ്ഞിട്ട് ഇനേരത്തില്ലെങ്കിലും നിസ്ക്കാരം ഇതൊക്കെ കഴിഞ്ഞ് ഏക് ഇങ്ങനെ ഒരു ഉറക്കം വരും അപ്പം ഞാൻ ചിലപൻഡ് ഇച്ചിരുന്നാല് പറ്റൂലന്ന് വിചാരിച്ചാണ് ഫോൺ എടുത്ത അന്ന്ഓക്കെ അങ്ങനെ വിളിക്കും സൗദേ ഉണ്ടാവും
ആഹ എനിക്ക് പിന്നെ അതേമാതിരി എനിക്ക് ഫോൺ എടുത്താ എനിക്ക് ഉറക്കം വരും. ഫോണ എടുത്തമ്മ രാത്രിയക്കെണ്ടാവില്ലേ ഒർക്ക് വരൂല്ലെങ്കിൽ ഒന്ന്
ആ എനക്ക് ഉച്ചക്കും അതേപോലെ തന്നെ ഓ ഫോൺ എടുത്ത് കൊറച്ചു നേരം കളിച്ച രും രാത്രി അതേപോലെ തന്നെ അപ്പൊ ഞാൻ ഉറങ്ങാൻ വേണ്ടിട്ട് ഫോൺഒന്ന് എടുക്കും അപ്പൊ കുറ
ആഹ് ആഹ് ആഹ് ആഹ സത്യ ഞാനും അങ്ങനെ തന്നെ ആ. ഫോണ് എടുത്താ പിന്നെങ്കി കൊറച്ച നേരം ഞാന് എന്തേലും കാണുമ്പോളേക്ക്
ഹ ഹ ഹ ഹ ഉ കണ്ട് കണ്ട് കണ്ട് ഉറങ്ങി പോവല്ലോ. ഹ
ആഹ
പിന്നെ പിന്നെ ആരാ? നമ്മള് ഫാത്തിമ വിളിച്ചേനല്ലേ കേക്കുന്നില്ല ഫാത്തിമ വിളിക്കുണ്ടല്ലേ നീ ഓളെ കാണലുണ്ടോ? എനി കാണുന്നേര അന്വേഷണം പറയാണ്ടിട്ടോ കേക്കുന്നില്ല.
ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്.
ആഹ് അമ്മളെ കൂടെ പഠിച്ചേ ഫാത്തിമനെ കാണ്ന്നേരി
ആഹ നമ്മൾ കണ്ട് ഇീമുറ ആയിട്ടുണ്ട്. ഇത് കേൾക്കുന്നില്ലേ ആഹ ആഹ കാണൽ ഇണ്ട് ഓളെ ആഹ് ഓളുണ്ട് അപ്പോ വന്നത് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരാണ് അപ്പോഴാണ് ഓളെ കണ്ടത്. കൊറേ കഥേളൊ ക്കെ പറഞ്ഞു നമുക്ക് എല്ലാർക്കും കൂടെ ഒരൂസം കാണാന്നൊക്കെ പറഞ്ഞു ഉം
ആഹ് ഞാൻ കൊറേ ആയി കണ്ടിട്ട് കാണാ പൂതിണ്ടായിനടു അങ്ങനെ എന്തെങ്കിലും പരിപാടി നമ്മെ കൂടെ പഠിച്ചോലെ
ആഹ് കാണാൻ ഭയങ്കര ഒരു ഇതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തോ അബദ്ധത്താൽ, കണ്ടുപോയതാണ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഓളെ അവിടെ വെച്ച് കാണുന്നൊന്നും അങ്ങനെതന്നെ നല്ല തെരക്കിലേനി എല്ലും കെഴിഞ്ഞു വരുമ്പള് പിന്നെ ബ സ് ണ്ടറ് ങ്ങ്യെക്ക് ഇന്റെ മോ പറ്യേ ഇമ്മ ഇങ്ങളെ കൂട്ടുകാരിത്തി അതാന്ന് ഓൽകൊക്കെ അറിയല്ലൊ നമ്മൾ പലോട്ത്തുന്നും കണ്ടതല്ലേ ഉമ്മ ഇങ്ങളെ ഇങ്ങളെ ഇങ്ങളെ ഒരാളതാ ഉമ്മാന്നാ റ്ഞ്ഞ് ഏ ഞാനിപ്പ ആദ്യത്തായ്രി ഒന്നല്ല നല്ല തടിയൊക്കെ വെിച്ചിക്ക്ണ് ഞാൻ കൊറ്ച്ച് മുന്നേ ഞങ്ങൾ ഇത്പോലെ വേറെരു കല്യണത്തിന് കണ്ടീനി അപ്പോ അന്ന് ഇന്റെ മോൻ ഞാനും തന്നെ കണ്ട്ണ് അപ്പൊ ഇന്നോട് ഇങ്ങെനെ ചോയ്ക്കും ഇമ്മാ ഇങ്ങള ആരാ അപ്പം പറയും ഇന്റെ കൂടെ പഠിച്ചതാണ് ഇന്റെ കൂട്ടാര്ത്തി യാടാ. പറഞ്ഞു അപ്പളാ ഓന്ക് അന്ന് കണ്ട പെ ഇത് ഇണ്ട് പിന്നെ കേ കാണ് ണ കൊറെേ കെഴിഞ്ഞിട്ടല്ലേ അപ്പൊ ഇന്നോട് പറയാണ് ഇമ്മാ ഉമ്മ ഇങ്ങളെ ഇങ്ങളെ ആരോ അല്ലേന്ന്. അപ്പ ആഹ് ഇന്റെ അപ്പൊ ഇവിടെ അവിടെന്ന് അപ്പോ അതാ അതാ നിക്ക്ണ് അട്ത്ത ബസ് പോലും വേറെ ബസ്സ് കയെറാൻ
ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ ചെലെ ചെലെ ഒര് തടി തടിചെങ്ങാനും കോലം തന്നെ മാറിപ്പോ ഇപ്പോ അമക്ക് മനസ്സിലറിയില്ല ചെലപ്പൊന്നും.
ഞങ്ങളെ പാത്തന്നെ ആയതോണ്ടെ ഓലെ കാണും പക്ഷെ ഓൽ വേറെ കല്യാണം കഴിച്ച് പോയപ്പോ വേറെ ഓരോത്താണ് ഞാൻ ചെല്ലുമ്പോ ഓര് വെരൂല. ഓര് ഓര് വരുമ്പോ ഞാൻ വരൂല റ് ന്നായിരി
അഹ് ആഹ് അങ്ങനെ അല്ലെങ്കി നമ്മള്ണ്ടല്ലോ എവിടെ ആഹ് അമ്മള് കാണ് ണൊന്ന് വിചാരിച്ചട്ടാണെങ്കിലെ ഒരിക്കൽ ആഹ കാണണോ വിചാരിക്കുമ്പേ അമ്മള് ആഹ് ഒരു ദിവസം അമ്മള് ഒരു ദിവസം പറഞ്ഞുറപ്പിച്ചിക്കെങ്കിൽ അന്ന് എന്തെങ്കിലും കൂടായ ഇണ്ടാവും പിന്നെ
ഉം
കേക്കുന്നില്ല,
ആഹ് എന്തെങ്കിലു ആയിട്ട് ഇണ്ടാവും ശെരിയാണ് ഉം ഇന്റെ അനിയത്തിക്കെ തീരെ വെയാഞ്ഞിട്ട് ഓക്ക് മൂക്ക്ണ്ടല്ലൊ മൂക്ക് ഇന്റെ അനിയത്തിക്ക് തീരെ വെയ്യായിട്ട് ഹോസ്പിറ്റ ആക്കികുണു.
ഏ എന്താണ്.
ഉം അത് എന്താവെച്ചാല് ഓൾക് കൊറച്ച് മുന്നായിട്ട് ഈ മെൻസ്സസ് ഒന്നും കറക്റ്റ് അല്ലാഞ്ഞിട്ടും. ഇതായിട്ടൊക്കെ ഓൾ ഇങ്ങനെ നട ഇന്നുപെന്താന്ന് ഓൾക്കൊരു പുടുത്തല്ല ഓൾക് കുട്ടിക്കൊരു എട്ട് വയസൊക്കെ ആയിക്ക്ണു ട്ടോ എട്ട് ഒമ്പത് വയസ് അയ്ന്റെ ശേഷം ഓൾക്കൊന്ന് പള്ളേ ഇണ്ടായിനി ആ കുട്ടിക്ക്താ ഹാർട്ട്‌ ന് കൊഴ്പ്പാണ്. പിന്നെ എന്താണ് രക്തകോയല് ഇല്ല എന്തൊക്ക എന്തൊക്കെ പലേ പ്രശ്നങ്ങളും പറഞ്ഞി ഡോക് ർമാര് ഇങ്ങനെ പറഞ്ഞിന്നു. നാല് മാസം അഞ്ചു മാസം ആയപ്പോത്തിനു വയറൊ- ഇപ്പൊ നല്ല വൽപ്പം വെച്ച്. ഇങ്ങനെ ഓരോന്ന് പലോടത്തും കൊണ്ടോയോടത്ത്ന്നൊക്കെ പലെ പലേ വിത്യാസം പ- പലേതും പറഞ്ഞിട്ട് അവക്ക് ടെൻഷൻ കേറി. അവക്ക് ആകെ വെഷ്മായി, പിന്നെ അവര് പറഞ്ഞു ഇതിന്റെ ഹാ കുട്ടികൾ ഇഞ്ഞ് കിട്ടിയാത്തന്നെ ഇങ്ങക്ക് പ്പോ ഒന്നിനും പറ്റൂല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞ്. ഞ്ഞ് അപ്പൊ ഓക്ക് ഭയങ്കര സങ്കടംട്ടാ, അങ്ങനെ ഇബല് വേറോടത്ത് - ഒക്കെ കാണിച്ച്. ഈ ഏ വൈകല്യങ്ങൾ അറിയണ ഒര് സ്കാനിങ് ഇണ്ടല്ലോ, എത്രെ അഞ്ചാം മാസത്തിലെറ്റെ അപ്പാ സ്കാനിങ്ങിലെറ്റെ ഓളോട് ഈ - അത പറഞ്ഞ്. അപ്പോളൊക്കെ കേട്ട് വീട്ടിൽ വന്ന് പറഞ്ഞ്- ഓളും മൂ എളേച്ചീമ് കൂടെറ്റെ പോയത്. ന്ന്ട്ട് പിന്നെ ഇവര് വേറോടത്ത് കാട്ടി. അപ്പവടന്നും തന്നെ - പറഞ്ഞെ, നമുക്ക് രക്തക്കൊയല് - ഒര്... രക്തക്കൊയല്..... എങ്ങനത്തെണ് ഒരു നാല- അറ ഇണ്ടാവും. അതെല്ലാം കൂടിട്ട് ഒര് അറെ രണ്ട് അറെ എറ്റെണ്ടാവാ, അപ്പൊ അഹ് - അഹ്ഞ്ഞ് കിട്ടീട്ടും കാര്യോ പിന്നെ അങ്ങനെ ഉള്ള ടെൻഷനടിച്ചോണ്ടിരിക്കും പള്ളേന്നന്നെ മരിച്ചത്.
ഉം.
ആദ്യത്തത് ഒക്കേന്നു ഓൾത്. പിന്നെ ആദ്യത്തത് ആ ആദ്യാത്തത് ഓപ്പറേഷനാണ് രണ്ടാമത്തതോള് പ്രസവിച്ചു. കുട്ടിനെ മറവെയ്തു.
ആ ആ.
ഓ. അങ്ങനെ ക്കെ ഇപ്പൊ- അതാ മറ്റെ ആഹ ഈ പള്ളേ മൊഴാന്നറഞ്ഞ്,
അപ്പ ഇന്ന് ഇന്നലെ കൊണ്ടെയി കാണിച്ച്ക്ക്ണ്. ഇഞ്ഞ് ഇപ്പോ ഓപ്പറേഷൻമേണം ആ ഈ ഒരു സിസ്റ്റം സിസ്റ്റം ന്നറീലെ ആ സംഭവാണ്. എട്ട് സെന്റിമീറ്ററെറ്റയിക്ക്ണോലാ അത് ഇഞ്ഞ് പ്പൊ - ഓപ്പറേഷൻമേണം. ഓല് തൃശ്ശൂര് ജൂബിലി
ഞ്ഞീലല്ലേ..
ആ അറിഞ്ഞീക്ക്ണ് കൊറച്ച് മു -... ന്നെ അറിഞ്ഞിക്ണ് ഇബക് അത്- പിന്നെ മാറും കുളിക്കമ മാറും മാറുംന്നറഞ്ഞ് കുളികമ്മലൊന്നും മാ- മാർണ്ല്ല്യ അതങ്ങനെ നിന്ന് നിന്ന് നിന്ന്ട്ട് അൽമാസ് - ലാ കാൺച്ചീന്നെഹ്. മാറുംന്ന് പറഞ്ഞിനി. അപ്പൊ പക്ഷെ ഓള് വിചാരിച്ച് ഇപ്പൊ മാറും മാറേര്ക്കും വിചാരിച്ച്, പക്ഷെ അത് അങ്ങനെ വെച്ച കാരണം വൽതായി. എന്ത്? ചൊവ്വാഴ്ച ഇഞ്ഞ് അഡ്മിറ്റാക്കാൻ പോവാണ്.
ആരെ ഞ്ഞ് പോണ് ണ്ടോ?...
ഞാൻ പോവുന്നില്ല. ഓളെ പെരേന്നെന്നെ ഓളെ മൂത്തച്ച്യാരെങ്കിലും, ഇന്നലെ ഓല് രണ്ടാളും കൂടെ പോയപ്പൊ ഓലറഞ്ഞ് - ഉം കൊൺ റേ സ്കാ-
ഉം.
ന്തൊക്ക മിക്ക അങ്ങനവച് വച്ചു മെൻസസാവുമ്പോ ഭയങ്കര വേദനേം വയറ് വേദനേം പലേ ഷ്,
അതാണ്ലെ പറയല്? ഈ മെൻസസ് ഇള്ള സമയത്ത് പിരിയഡ്‌സ് ആയി - ടൈമിനെ പിന്നെ എങ്ങനെ വയർ വേദനൊക്കെണ്ടെങ്കില് കാണിക്കണോന്ന് പറ-
ആഹ് അത്പ്പൊ പിരിയഡ്‌സ് ആയ ടൈമില് ചെലപ്പൊ ഇഞ്ഞും ചെല്ല-
അഹ് ആ. അപ്പൊ അങ്ങനെ പറയുന്ന കേക്കാ അങ്ങനെ വെച്ചോണ്ട്ക്കര്ത് ന്ന്. കേക്കണില്ല